മോ
ക്കുന്നുണ്ട്
ഒക്കെ പറഞ്ഞോളൂ അവിടെ എന്തോണ്ട് വിശേഷം.
നല്ല വിശേഷം
മഴയൊക്കെ ഉണ്ടോ
ഇല്ല മഴ ഇല്ല മഴ രാവിലെ നല്ല മഴയുണ്ടായിരുന്നു ആ രാവിലെ നല്ല മയയായിരുന്നുപറയാ
ആഹ് ഇവിടെ രാവിലെയും രാത്രിയിലൊക്കെ മഴയായിരുന്നു. ഇത്തിരി മുന്നേ മഴയായിരുന്നു.
ആ
ഒന്ന് തോന്നു പിന്നെ ഇത്തിരി നേരം വെയില് വരും പിന്നെയും മഴ പെയ്യും ഇങ്ങനെ പോന്ന്
ആ ഇന്നലെ വല്ലാ ന്നൂല്ലേനി അതേമാതിരിന്നെ പാറിച്ച ഒന്ന് ചാറ്റല് ഉണ്ടാവും ഉം വല്യ മഴ അങ്ങട് വന്നിരുന്നു പക്ഷെ പെയ്തില്ല.
ഊണ് കഴിഞ്ഞോ?
ആ ഊണ് കഴിഞ്ഞ്
എന്താണ് സ്പെഷ്യ
ഇന്ന് സ് സ്പെഷ്യല് ബീഫാണിന്ന്
ഉം
ഉം
എന്നും സ്പെഷ്യലൊക്കെ കാണോ?
ഇല്ല ഇന്ന് തേങ്ങാച്ചോറും ബീഫും
തേങ്ങാ ചോറോ?
ആ തേങ്ങാച്ചോറ് വെച്ചിട്ട് കണ്ടില്ലാ?
ആ ആദ്യമായിട്ട് കേക്കുവാ അത്
ഏ വെള്ളല്ലാതെ തേങ്ങാച്ചോറുണ്ടാക്കീല്ലൃ ഇതുവരെ
ഇല്ല ഞാൻ ആദ്യായിട്ട് പേര് തന്നെ കേക്കുന്നേ.
നമ്മള് അരിന്തെ ഉലുവൊക്കെ ഒന്നായിട്ട് കുക്കറില് വേവിക്കുകയാണെങ്കില് ഒന്നായിട്ട് ഒപ്പിടുക. അരിയും ന്താ പറയാ ഉലുവയും പിന്നെ തേങ്ങയും ചുവന്ന ഉള്ളിണ്ടല്ലേ ചെറിയ ഉള്ളിരനേ ആ അതും എരിഞ്ഞിടാ ഉപ്പിട് പാകത്തിന് ഉപ്പ്ടാ അതിന് വേ
ഇല്ല ഞാ അതാ ആദ്യമായിട്ട് കേക്കുന്നേ
അതാവുകുമ്പോ മേ എളുപ്പമണി എളുപ്പം കഴിയും
ആ ഹാ ഹ അത് ശെരിയാ
ആ നമ്മള് ചോറ് വെക്കണ വെള്ളം വെക്കരുത് അതിന്റെ മീതിയായിട്ട് കൊറച്ച് വെള്ളം
ഉം
മ് അരി വെന്ത് കിട്ടണ സുമാർ വെള്ളം
മ് മ് മ്
മ് എന്തൊക്കെയണ്ട് ഇണ്ട് ഭക്ഷണം കഴിച്ചീന് ചായ കുടി കെഞായോ
എഴുതിക്കൊണ്ടിരുന്നെയാ
മ്മ് ഇന്നെന്താ ചായക്കെതേലും സ്പെഷ്യൽ ഇണ്ടോ ഇണ്ടാ ഉണ്ടോ
കേട്ടില്ല
ചായക്ക് കടി സ്‌പെഷലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്ണ്ടോന്ന് ചോദിച്ച ഹലോ
ഇവിടെ ചായപരിപാടിയോന്നും ഇല്ല
ഏ ചായപരിപാടി ഒന്നും ഇല്ലേ
ഇല്ല ഇങ്ങ നിങ്ങകെങ്ങനെ അപൂർവമായിട്ട് ഇട്ടേ ഉള്ളൂ
ഉം
വല്ല ഭയങ്കര മഴയാവോ തണുപ്പൊക്കെ വരുമ്പോ ഇച്ചിരി ചൂടുവെള്ളം കുടിക്കാൻ തോന്നുവാണെങ്കിൽ മാത്രം ചായ ഇടും
സാസമിട്ടലിനൊക്കെ കുറവുണ്ടോ
ശ്വാസംമെട്ടില് മഴയതോണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്
ഉം മഴത്തണോ ബുദ്ധിമുട്ട്
മഴയും തണുപ്പും പറ്റത്തില്ല പൊടിയൊന്നും ഇന്ന് രാവിലെ ഇന്ന് ട്യൂഷന് ണ്ടായത് കൊണ്ട് രാവിലെ എണ്ണിക്കണമായിരുന്നു രാവിലെ എഴുന്നിട്ട് ഇപ്പ ഭയങ്കര തണുപ്പ് കാരണം ശ്വാസം മുട്ടല ഒക്കെ ആയിട്ട് പോണോ വേണ്ടയോ എന്ന് പറഞ്ഞ് നിക്കുവാണ് ഇങ്ങനെ
ഇവിടെയും ട്യൂഷൻ ഉണ്ടായിരുന്നു അവിടെ അടുത്ത തന്നെയാണോ
താമസിക്കുന്ന അപ്പൊവടെ ഹസ്ബൻഡന്റെ വീടിന്റെ കുറച്ച് മേലപ്പുറത്ത് പിള്ളരൊക്കെ ഉള്ളേ അപ്പൊ അവിടെ ഒരു ഓ ട്യൂഷന് വരുന്ന ഒരു കൊച്ചിന്റെ വീട്ടിൽ വെച്ച എടുക്കുന്നത് ഞങ്ങടെ വീട് പണിയുന്നത് വരെ
ആ ആ
അല്ലെ പിന്നെ ഇങ്ങോട്ട് വരുവാന്ന് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അവർക്ക് പിള്ളേർക്ക് അപ്പൊ ഞാൻ പറഞ്ഞ കുഴപ്പില്ല ഞാൻ അവിടെ വരാന്ന് പറഞ്ഞു അപ്പൊ ഇന്ന് മുതല സ്റ്റാർട്ടിങ് തുടങ്ങിയത്
ആ കുറേ കുട്ടികളുണ്ടോ
ആ ഒരു എട്ട ഒരു എട്ടോമ്പത് പിള്ളേരുണ്ട്
ആ
അപ്പൊ പുതിയ പുസ്തകമൊക്കെ കിട്ടിയപ്പൊ ഞാൻ കുറച്ച് നോട്ട്സ് ഒക്കെ റെഡി ആക്കിയത് എല്ലാരെയും ഒരുപോലെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ലല്ലോ
ആ
കൊച്ച് പിള്ളാരൊക്കെയാണ് തോനെ ഉം ഒന്നു മുതൽ അഞ്ചു പേരള്ള പിള്ളാരാണ് തോനെയള്ളത്
ആ ഹാ
പ്പൊനിയും പിള്ളാര് വരുന്നൂന്നൊക്കെ പറയുന്നു അപ്പൊ ഞാൻ വിചാരി ച്ച്ന്നാ ഈ ഏഴിലും എ ട്ടിലൊക്കെയുള്ള പിള്ളാരെ കൊറേ നോട്ട്സൊക്കെ റെഡിയാക്കി വെച്ച് കയ്ഞ്ഞാ നമുക്ക് കൊറച്ച് സമയം കിട്ടോലോ
ആ
അതിന്റെ കൊറച്ച് പണി ഇരുന്നിയോ
ന്ന് പ്പൊ വടൊരു ചക്ക കിട്ടി ഉം പൈ യാ പയ്ത്ത ചക്ക ഇവിടെ അയൽവാസ് കൊണ്ടന്ന് മോണ്ട് വിളിച്ചു ന്ത്വ റയാ
ആ
പിന്നെ തണുപ്പിന്റെ ഒരു പ്രശ്നാ തണ്പ്പ് വന്നാ ശ്വാസം എടു
ആഹ്
ആ ആ ഒരു പ്രശ്നം
അവട് ഈ കൊളൊന്നുല്ലാ അവിടെ അടുത്ത്? കൊളണ്ടോ? തോടാള്ളേ?
ആ തോട്ണ്ട്.
ആ വിളിക്കാൻ പോവാറൊന്നില്ല
വല്ല്യ തോടാ
ആ കുളിക്കാൻ പോവാറില്ലേ നീന്തൽ അറിയില്ലേ? യേ
അ ിക്ക ഞങ്ങള് വീടിന്റെ തൊട്ട്തായേ ഹലോ ഇപ്പൊ കേക്ക...
ആ ഹലോ
ആ കോക്കാവോ
ആ ഇപ്പ കേക്കുന്നുണ്ട്
ഉം ഞങ്ങള് വീട് വെക്കുന്ന തോൾ അ നമുക്ക് ഇറങ്ങി ഒ ഇച്ചിരി ഇറങ്ങി ചെന്നാൽ മാത്രം മതി
ആ
അന്നേരം പിന്നെ ആ ഈ ഒരുപാട് അടിയൊഴുക്ക് ഉണ്ടായ ഒറ്റക്ക് പോകില്ലേ
ആ
ആരെങ്കിലും ഉള്ള
വൃത്യാക്കിയ തോടാണോ
ഏ
വൃത്തിയുള്ളതോടാണോ
ആ വൃത്തിയുള്ളതോടാണ് ഒരുപാട് ആളും പേരെല്ലാം വരും നീന്താനുക്കെ
ആ നീന്താനും ചാടി കുളിക്കാനൊക്കെലെ
പോപര അതുകൊണ്ട് നമ്മളൊന്നും അവിടെന്ന് കുളിക്കത്തൊന്നൂേലെ
ഞങ്ങള ഇവിടുന്ന് കുളത്ത് ആ ഇവിടെ കുളമ ഉള്ള പഞ്ചായത്ത് കുുളം എന്നിട്ട് ഇവിടെ കുട്ട കുട്ടിലങ്ങ കുളിക്കാ വിളിക്കും കുട്ടിയൊക്ക ഉള്ളത് തല്ല് താൽ.... ശരിയ പിന്നെ നമ്മളും പോകുമ്പോൾ പിന്നെ ഇത് വെള്ളത്തിന്ന്ണ്ട് കയറാൻ തോന്നൂല
ഉം എനിക്ക് വെള്ളം ഭയങ്കര പേടിയാ
ആഹ് പേടിയാ നീന്തല്റിയ... അതുകൊണ്ട് ഞ ഞങ്ങള് ഈ ചെറുപ്പത്തിലെ ഞങ്ങളെ വീട്ടിന്റെ അടു തെ തോട് തോട് ഉണ്ട് അങ്ങനെ നി അയ്ക്ക തോട്ടുകാൽ കൊണ്ടയിടല നീന്തന് അങ്ങനെ നീന്തി പഠിച്ചു
ഉം ഉം ഉം
ഇവിടെ തന്നെ അതേമാതിരി കുട്ടികളെന്നെ നീന്താൻ പഠിപ്പിച്ച് ഹസ്ബൻഡ് അതിലേക്ക് അങ്ങ് കൊണ്ടയിടും നീന്തീടു പറഞ്ഞട്ടെ ആ അങ്ങനെ ഓലും നീന്തലടിച്ച് വല്യൊരു വരെ നീന്ത നീന്താന് ആ അതേമാരി സ് സ്കൂളിൽ നീന്തൽ മത്സരത്തിന് കൂടി സെക്കന്റ്‌ കിട്ടീനി പിന്നെ ജില്ലേക്കതില് കൊണ്ട പിന്നെ തേഡാ കിട്ടിയേ പിന്നെ തേർഡ് കിട്ടിയോർക്ക് സ്ഥാനഇല്ലല്ലോ ഫസ്റ്റും സെക്കന്റൊക്കെ റ്റേ നോക്കൊള്ളൂ ആ ഇന്നിപ്രാവശ്യം പ്രാക്ടീസ് ചെയ്യണം ന്ന് പറയ്ണ്ട്
ഇവിടെ ഇവിടെ ഉള്ളവർക്കെല്ലാം അറിയാം എന്തുവ എനിക്കറിഞ്ഞുകൂടാ ഞാൻ ഇവിടെ കടല് കാണൻ പോയത് ദൂരെ
ആ ഉണ്ട് ദൂരെങ്ങാണം പോയി ഇരുന്ന് കാണുക അങ്ങനെ നോക്കൂ പോലുയില്ല കടൽ
അപ്പം വി ച്ചിലേക്ക് പോവലില്ല്യ
ഇല്ല ഞാൻ പോവത്തില്ല അങ്ങനെങ്ങും പിന്നെ ഒരു ട്രിപ്പ് എന്നെ കൊണ്ടുപോയി ഞാൻ ദൂരെ നിന്നത്
ഏഹ് ബീച്ചിലൊക്കെ എല്ലാവരും പോവും ബീച്ച്ക്ക് ബീച്ച് പോയി കാണും കാണുമ്പോ കാണാലല്ലേ എവിടുന്നൊക്കെ ആൾക്കാരാണ് വരുന്നത്.
ഞങ്ങൾ ഒരു ട്രിപ്പ് ഇവിടെ കൊല്ലം ബീ ച്ചി പോയായിരുന്നു. ഞാൻ പറഞ്ഞ് ഇല്ല വരുന്നില്ല ആ ഇല്ല നമ്മളെല്ലാം കൊല്ലം ബീച്ച് മാത്രമേ ഉള്ളൂ
ഇവിടെ കോയിക്കോട് ബീച്ചില് പോകുമ്പോ എന്നെ എമ്പാടും ആൾക്കാരാണ്
ഇത്തരത്തിലുള്ള മൊത്തംആൾക്കാരും വരുവല്ലോ
ആ
വെള്ളത്തിലെക്കെ ഇറങ്ങുമോ അന്നേരം?
ആഹ്, വെള്ളത്തിലൊക്കെറങ്ങും. പക്ഷേ മണലായത് പോലും സൂവൊക്കെ ഇട്ടാല് മണലൊന്നായിട്ടായി. പിന്നെ കഴിച്ചിടും. ചെരുപ്പും ഷൂ ഒക്കെ കഴിച്ചി യിങ്ങോട്ടേക്കറങ്ങും. പിന്നെ വണ്ടി കേറുമ്പള് ഡ്രസ്സിലൊക്കെയായല് ന്ന് ഇരിക്കാനൊന്നും ഒരു സുഖണ്ടാവില്ല. പക്ഷെ, കുഞ്ഞുമ മക്കളൊക്കെ കളിക്കൂട്ടോ. ആ മക്കള് കളിക്കും പക്ഷെ ഞമ്മള്. പ്പ രണ്ട് ജോടി ഡ്രസ്സൊക്കെ എടുത്ത് കൊണ്ട് പോവും. എന്നിട്ട് അവ്ടക്ക് അവടുന്ന് മാറ്റി കൊടുക്കുന്നതില് പിന്നെ വണ്ടീല്
ആഹ് ശെരി, ഞങ്ങള് പിന്നെ പോവാന്നെങ്കി ഉം ഞാൻ എല്ലാറെയും ചെരുപ്പ്, ഷാള് ഇങ്ങനെല്ലാ നോക്കി അവടെ കാവൽക്കാരി
ആഹ് ഓ ന്നോ
ആഹ്, എനിക്ക് കൊറെ ഒ ഒത്തിരി സമയ വേണം കൊറെ മണിക്കൂറ് കഴിഞ്ഞ് ഞാൻ ചെലപ്പോൾ ഒന്ന് അടു ത്തവരെ പോത്തുള്ളൂ. വെ ആ പക്ഷെ എന്തോ എനിക്കറിഞ്ഞുടാ. കുഞ്ഞുന്നാള് മൊതലെ നിക്ക് വെള്ളം ഭയങ്കര പേടിയാ.
ഏ എന്ത്യേ പ കുഞ്ഞുന്നാള് എന്തേ പേടി വരാൻ കാരണമെന്തെല്ലുണ്ടോ?
കാരണം, ഞങ്ങടെ അമ് എന്റെ അമ്മയ്ക്ക് വെള്ളോന്ന് പറയണ സംഭവം പേടിയാ. ഇനി ആ പേ പേടി എനിക്ക് കിട്ടിയാന്നേനിക്കറിയാവയ്യ.
ഏ ഇവിടെപ്പം ആ ന്റെ ഇത്രാ ഇളച്ചിണ്ട് ഓക്ക് കോഴിക്കള് ഭയങ്കര പേടിയാ.
കോഴി ആഹ് ആഹ് ആഹ്
പ്പത്തില് ഓളെ കൊ കൊത്താ വന്ന് പാറി ഓളെ മേ മേലാ കൊത്താൻ വന്നർ - ന് അതോണ്ട് ഓക്ക് ഭയങ്കര പേട്യ
ഉം ഉം ഉം ഉം ഉം
ചെറ്യകോയ്കുഞ് ങ്ങും തൊടേലാ. കോഴിക്കള് പേടിയൊന്നില്ലല്ലോ
ഇല്ല എനിക്ക് കോഴി സംഭവൊന്നെനിക്കങ്ങനെ പേടിയൊന്നുല്ല
ഉം കോഴ്കളെക്കെഷ്ട്ടേക്കും.
ആഹ് കോഴിയൊന്നും വല്യ കൊഴപ്പല്ല വീട്ടിലൊകെ കോഴിയ്ണ്ട് ആകെയൊള്ള പേടി പാമ്പും ചേരയൊളളൂ ആ ഒറ്റപ്പേടി മാത്രേയൊള്ളൂ.
ആ
പിന്നെ ഇരുട്ടായ പിന്നെ പിച്ചിക്കറക്കത്തില്ലേ ഇരുട്ടാതിനെകാള് പേടിയ
ആഹ ഒറ്റക്ക് ഇരിക്കുവോ രാത്രി ഹസ്ബൻഡ ണ്ടയാല്
പട്ടീം പുച്ചേന വളർത്തേര്ന്നുതെനിക്ക് കൂട്ടിന്
ഏഹ്
മിറ്റത്തിറങ്ങൂല എനിക്ക് മൂത്രൊഴിക്കാൻ മുട്ടിയാൽ പോലും ഞാൻ മിറ്റത്തിറങ്ങത്തില്ല. എന്നിട്ട് വിളിക്കും ഹസ്ബൻ്റ് വിളിക്കും പെട്ടെന്ന് വായോ ഓടി വായോ
ഏഹ്ഹ് ഉള്ളില് ബാത്റൂം ഉണ്ടാവില്ലല്ലേ
ഇവിടെ പൊറത്താ ബാത്റൂമ്
മം അപ്പം ബുദ്ധിമുട്ടാണ് ഒറ്റക്ക് നിൽക്കുമ്പോളേ
ഉം പിന്നെ രണ്ടും കൽപ്പിച്ച് പൂച്ചയും പട്ടിയും കൊണ്ടങ് എറങ്ങും
ങ്ഹും
ആ ഒരു ധൈര്യത്തിലാ ഞാൻ പിന്നെ പോയിടിക്കാൻ ച കഴിവ
ആ രാത്രി നീ ഒരു ആ ഒരു ഒരുവിധം നേരത്തെ കെട ഉണ്ടാവൂലേ അടുത്ത് ആള്
ഇവിടെ അടുത്ത് ആള് കൊറവാ
ഉം
ഞങ്ങളുടൊരു തോട്ടത്തിനകത്തുള്ള ഒരു വീടാ
ഒറ്റ ഒറ്റവെട്ട വീടാ
ഒറ്റപ്പെട്ട് വീടാ കുറച്ച് ദൂരെ ദൂരെയൊക്കെ ഉള്ളൂ വീട് നമുക്ക് ഇവിടൊക്കെ നിന്നാ വീട് കാണാം ദൂര ഉള്ള വീട് കാണാം
ആ എന്തെങ്കിലും സംഭവിച്ചാൽ ഒന്ന് വിളിച്ചാ വിള- ച്ചാ വിളി കേൾക്കണ സ്ഥല-
ആ വിളി കേൾക്കുന്ന സ്ഥ- സ്ഥലത്താണ്
ഉം
എന്നാലും എന്തെങ്കിലുമൊക്കെ ആവുമ്പോ നമ്മള് വിളിക്കാണെങ്കിൽ അവര് ഓടി വരണ്ടേ
ആ എന്നാ ശരി
ആ ശരി ശരി ആ